ഹലോ കേക്കാവോ?
ആ കേക്കാം കേക്കാം.
ആ പിന്നെ എന്താ കൊടുക്കുന്നെ.
ഇനി ഇപ്പ ഞാൻ എ എന്റെ അനിയൻ സ്കൂളിന്ന് വരാറയി അപ്പ അവനെ നോക്കോണ്ടിക്ക, നീ എന്ത് ചെയ്യ്ന്ന്.
ഞാനിപ്പോ എവിടിങ്ങനെ കിടക്കുവാരുന്നു.
ആ
മഴയുണ്ടോ?
ഇല് അല്ലല്ലെ ഉച്ചക്ക് കൊറ ച്ച് പൊടിച്ച് ഇപ്പം പെയ്യുന്നില്ല, ഇപ്പം നല്ല കോള് കേറി മൂടി കെട്ടിരിക്കുവാ, അവിടോ?
അതന്നെ അവസ്ഥ മൂടിക്കെട്ട് നിക്കുന്ന അവസ്ഥ.
ഹം
ഉ പിന്ന ആം ഞാനാണങ്കി കൊറച്ചു മുന്നെ ഇങ്ങോട്ടൊരു ഫ്രണ്ട് വിളിച്ചായിരുന്നു കേട്ടോ. അപ്പ അവളാണെങ്കി അവൾടെ കല്യാണം ഇപ്പ ഈ എടക്ക് കഴിഞ്ഞതാ, കൊ എനിക്കൊന്നുന്നു ഒരു വർഷാവാനായി കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പോ അവര് ഡിവോഴ്സ് ആവാൻ നിക്കുവ കേട്ടോ.
അയ്യോ അതെന്ത് പറ്റി ഒരു വർഷം ആവുന്നേന് മുമ്പേ?
ആ അത് എന്തൊക്കെയോ പ്രശ്നങ്ങളധികോ പ്രശ്നങ്ങളുണ്ട് പിന്നെ ആ ചെറുക്കന്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങന്ന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ അവൻ ത്താ പറയാ ഒരു അവക്കിടൽള്ളത് പിന്നെ അവരാണെങ്കില് ചെറിയ ടോക്സിറ്റും കാര്യങ്ങളും ഒക്കെ ആണ് അപ്പൊ അവക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ വയാതെ പിന്നെ പറഞ്ഞ അവള് മക്ക വിഷമവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പിന്നെ
അയ്യോ പാവം ചേച്ചി
ആ ഇപ്പൊ വിളിച്ചിട്ടാ പറഞ്ഞ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കല്യാണം ഡിവോസും ഒക്കെ പെട്ടന്ന് പെട്ടന്ന് നടക്കുന്നത് കല്യാണം കയിഞ്ഞ് ഒര് വർഷം ആവുമ്പോഴേക്കും ഡിവോസും ആയി അമ്മയും ഞാനും ഇത് തന്നെ മൂന്നാമത്തോ നാലാമത്തെയോ കേസാണ് ഇപ്പോ കേൾക്കുന്നത്
ആഹ് അതാണ് ഇപ്പോന്ന് വെച്ചാ കല്യാണത്തെക്കാട്ടും കൂടുതൽ ഡിവേഴ്സ്സ് കൊച്ചെ ഡിവേഴ്സ് കേസേളാ വെരുന്നത് ഫുള്ള്
സത്യം സത്യം അത് കൂടുതലായിട്ട് ഈ മിസ് മിസ്ണ്ടർസ്റ്റാൻഡിങ് എന്നാടി നമ്മള് മെയിനായിട്ട് എന്താ പറയാ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം ഇവര് തെറ്റിയാ അത് കൂടുതല് പ്രശ്നം അറേയ്ഞ്ച് മാരേജിലായിരിക്കും വെരുന്നത് അറേഞ്ച് മാരേജി ല്ല ല്ല ലവ് മാരേജിലൂ ഉണ്ട്. എന്നാലും മാക്സിമം നമ്മള് എല്ലാ എ കാര്യങ്ങളും അങ്ങോട്ടു ഇങ്ങോട്ട് ഷെയർ ചെയ്യും. പിന്നെ ഈഗോ പാടില്ല റിലേഷൻഷിപ്പില് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇപ്പ അങ്ങനെല്ല. ഇപ്പ നിന്നെക്കാള് നല്ലത് നീയാണെല്ലെ നിന്നെക്കാളു വല്ത് ഞാനാണ്ന്നു ള്ളൊരു ഈഗോ ക്ലാഷ് ഇണ്ട് തമിയില് അതാണ് മെയിനായിട്ട്ള്ള പ്രശ്നൊന്ന് പറയുന്നത്
ആഹ് അത് ശെരിയ കൂടുതലും വഴക്ക് കണ്ടോ നിന്റെ ഈഗോയിന്ന് ഹട്ട് എയ്തു ആഹ് അങ്ങന അങ്ങനെ പറഞ്ഞിട്ടാ വഴക്കുണ്ടാവുന്നേ അതും ചെറ്യനിസ് നിസാര കാര്യം നിസാരകാര്യാ തൂതിപ്പെരും പെരുപ്പിച്ച പെരിപ്പിച്ച് വലിയതാക്കിയില്ല ബലൂൺ വലുതാക്കിയിട്ട് പൊട്ടിക്കത്തില്ലെ ആ രീതി ഊതി പെരിപ്പിച്ച് വലുതാക്കിട്ട് അവസാന അത് ഡിവെഴ്സ്കൊണ്ടെ ത്തിക്കും ഏത് റിലേഷൻഷിപ്പായാലും
മാരേജ് എന്ന് പറഞ്ഞ കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം നമ്മുടെ മാരേജ് ലൈഫിലെ സന്തോഷം അല്ലെങ്കിൽ സ്നേഹവും സഹകരണവും മസ്റ്റ് ബഹുമാനം എന്നൊക്കെയാണ് അതൊക്കെയാണ് ഈ ഒരു വിജയകരമായ മാരേജ് ലൈഫന് വേണ്ടത് അപ്പം ഈ ലൈഫിലെന്തെങ്കിലും സമോർജം തന്നെ ഇപ് ഇപ്പം പ്രതി പ്രതിസന്ധികളെയൊക്കെ വെല്ലുവിളിളൊക്കെ വെല്ലുവിളികളൊക്കെ എല്ലാം ഒരുമിച്ചുള്ള നേരിടാനുള്ള ആ ഒരു പിന്തുണൽ ഒന്ന് ഈ വിവാഹ ബന്ധം എന്നൊക്കെ പറയുന്നത്, പക്ഷേ ഏ ഇപ്പോ അതങ്ങനെ ഇല്ലല്ലോ. പിന്നെ പണ്ട് കാലത്ത് വിവാഹ സ്ഥിരതയായിരുന്നു, സ്ഥിരത എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കൂട്ടല ഞാൻ കേട്ടിട്ടുണ്ട് പെണ്ണങ്ങൾ കൊറ അഡ്ജസ്റ്റ് ചെയ്തതാരുന്നു, അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അന്ന്, ഇങ്ങനെ ഇപ്പ ഇങ്ങനെ നമ്മളിപ്പോ ഒറ്റക് ഇങ്ങനെ കേക്കുമല്ലോ. കൊറെേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പൊ നമ്മള ഇങ്ങനെ എന്തെങ്കലുമൊക്കെ ചെന്ന് ഇങ്ങനെ പറയുമ്പോ തന്നെ നളടെ വീട്ടില കൊറെയൊക്കെ പെണ്ണല്ല അല്ലെ കൊറെൊക്കെെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നക്കും ഇപ്പൊ പണ്ടത്തുള്ള ആൾക്കാാര് ഇതാ കൊറെേൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുായിരുന്നു പക്ഷ ഇപ്പം ആവർക് നിക്ക് ഇപ്പോഅങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യൊന്നുമി ഇല്ല അത് പണ്ടത്ത്കാല അല്ലല്ല ഇ പണ്ടത്തെ സ്ത്രീകളും അല്ല ഇപ്പ ഉള്ളത് അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം ഈക്കലആയിട്ടും ഈക്കലായിട്ടുള്ള ആ ഒരു എഫേർട്ട് എടുക്കണം അതല്ല അത്രയാണ് വേണ്ടത്
അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പണ്ടത്തെ പോലെ സ്ത്രീകൾ ഒതുങ്ങാത്തത് കൊണ്ടാണ് ഇപ്പം കൂടുതലും വഴക്കുകൾ കുടുംബജീവിതത്തിൽ ഉണ്ടാവുന്നത് ഈ ആ ഈ ആണു ഓക്കെ ഓകെണ്ട് ചിലവർക്കൊക്കെ ഉണ്ട് താനാണ് വലുത് അവളെപ്പോഴും തന്റെ താഴെ തന്നെ നിക ണം ആ മെന്റാലിറ്റി ഉള്ള പലരും ഇപ്പോഴും ജീവിക്കുന്നുണ്ട് അപ്പൊ ആ ഒരുതി വെച്ചിട്ടാണ് ഇപ്പം ഡിവോഴ്സ് കേസുകളെല്ലാം കൂടുതൽ വരുന്നത് പെണ്ണുങ്ങൾാരരും ഒതുങ്ങാതെ ഈ കലായിയിട്ട് നിക്കണന്ന് പറയുന്നുണ്ട്
അതെ അതാ ഞാൻ പറഞ്ഞത് അതിപ്പം നമ്മളിപ്പ ഈ പണ്ടത്തെ കാലത്ത് ആൾക്കാാര് പറയുന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ട കാര്യല്ല അപ്പൊ പിന്നെ നമ്മുടെ ലൈഫില് അഡ്ജസ്റ്റ്മെന്റ് ആയിപ്പോ പിന്നെ നമ്മൾ ആർക്കും വേണ്ടി ജനിച്ചു ആർക്കും വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ഒരു രീതിയയിപ്പോും അപ്പൊ അതിന്റെ ആവശ്യ അഡ്ജസ്മെന്റ് തന്ന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മള് ജസ്റ്റ് ഈക്വൽ എഫേർട്ട് അങ്ങോട്ട്ടുക്ക ഇങ്ങോട്ട്ടുക്ക നമ്മൾ ഇട ഇടുന്ന എഫേർട്ട് തന്നെ അവര് തിരിച്ചു വിടുന്നുണ്ടോന്ന് നമ്മള് ശ്രദ്ധിക്കും പിന്നെ സന്തോഷത്തോടെ അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ സന്തോഷത്തോടെ മുന്നോട്ട് പോക പിന്നെ ഇയാൾക്ക് പറ്റുന്നേ അപ്പൊ അവിടുന്ന് ഡിവോഴ്സ് ഡിവോഴ്‌സിന് അപ്ലൈ യ്യാ അതെന്താ ഇവള് എന്നെ വിളിച്ചിട്ട് ഇങ്ങെനെ പറഞ്ഞ ൻക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവള് കൊറേ ശ്രമിച്ചതാ ടോക്സിക്കാ അവര് കൊറച്ചു ടോക്ക്സിക് ഫാമിലിയാ ണ് സത്യം പറഞ്ഞ
ആ ഈ ആദ്യേ ഇജ എടുത്ത സ്ത്രീധനത്തിന്റെ കാര്യം വല്ലും ചോദിച്ചു ഇപ്പൊ സ്ത്രീധന കേസുകളല്ലേ കൂടുതൽ ഇപ്പൊന്ന് ഇപ്പൊ എനിക്കൊന്നും ഇല്ലാന്ന് ഈ വിസ്മയ ഉത്തര അങ്ങനൊക്കെ ഉള്ളവരെക്കെ ഇത് വാർത്തകൾ കേട്ടിട്ടില്ലയോ അതൊക്കെ നമുക്കൊക്കെ സങ്കടം വരും. ആ ഉത്രയൊക്കെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാ കൊന്നത്
ആ താണ് ഇന്നലെത്തെകാര്യങ്ങൾ ഒന്നുംഞാൻ ചോദിച്ചില്ല അതാണോ അതാണോ അത് അവടെ പേഴ്സണൽ കാര്യമില്ല അത് കാര്യ ചോദിച്ച പറഞ്ഞരുന്നില്ല പക്ഷെ അവവിടെെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കുറെ ടോക്സിക് അണ്അയാളുടെ ഫാമിലി കാര്യണോ ടെസ്റ്റ്എഴുതി പസായി മാത്രം പോയാൽധോ കാരണം ഇല്ല കാരണം നമ്മളിപ്പോ ഒരു പി എസ് സി ടെസ്റ്റിനൊക്കെ അപ്ലൈ ചെയ് എഴുതിക്കഴിഞ്ഞ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് സമയം കിട്ടുന്നത് അപ്പോഴത്തേക്കൊക്ക ചിലപ്പം ആ ഒരു മൈൻഡ് സെറ്റ് അപ്പൊ രണ്ട്പിള്ളാരൊക്കെ ആകു മ്പഴത്തേക്ക് പിന്നെ അതും പറഞ്ഞ രീതിൽണ്ടും അതൊക്കെയാണ് അയാള അതുകൊണ്ട്ങ്കിലും പരിചോദിക്കുന്നു വി അങ്ങനന്ന ചെയ്യ അപ്പ അവമുക്ക് പറ്റ അങ്ങനെ ചാവാൻ തീരുമാനിച്ചത്
അങ്ങനാണ് ല്ലേ അതാ ഈ പല ഈ ഈഗോ എന്ന് മാറ്റി വെച്ചാല് ഈഗോമാറ്റിവെച്ച റിലേഷൻഷിപ്പ് ഇപ്പൊക്കെ എന്തിരു സ്മൂത്ത് ആയിട്ട് പോവുന്ന് അറിയോഈഗോ കാരണാണ് ഇപ്പ നമ്മൾ തന്നാണ് നമ്മുടെ കുടുംബജീവിതം തകർ- ക്ക്ന്നത്
ഈ ഇന്നത്തെ സമൂഹത്തിൽ കാണപ്പെടുന്ന കാരണം ഈ മെയിൻ ആയിട്ടുള്ളത് ഇതന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കുന്നില്ല തമ്മിൽ തമ്മില് പിന്നെ ആ ഉന്താ പറയാന് എന്ക്ക് എനെ ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് പ്രശ്നം പിന്നെ നമ്മുടെ തിരക്കേറിയ ജീവിത ശൈലിയും ആ പിന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ സ്വാധീനം ഒക്കെ കൊണ്ടാണ് ഇതിൻ്റൊക്കെ കാരണായിട്ട് കാണിക്കുന്നത് പിന്നാ ആ ന്നമ്മള് ചിലപ്പോ ചില ആൾക്കാരെ അത് മാനസികമായിട്ടും ബുദ്ധിമുട്ടിക്കും മാനസികമായിട്ടല്ല മാനസികമായിട്ടും സാമൂഹികമായിട്ടും നിരവധി വെല്ലുവിളികൾ നമ്മള് അത് സൃഷ്ടിചാ നമ്മള് ന്നെ കണ്ടിട്ടില്ലേ ഓരോ ഡിവോയ്സ് എഴുതി ഈ മെയിനായിട്ടുള്ള നമ്മള് വീട്ടിലേക്ക് വിളിച്ച് പറയുമ്പോൾ അവര് പറയും കോഴപ്പല്ല നീ അഡ്ജസ്റ്റ് ചെയ്യ് കാരണം അവരങ്ങനെ പറയുന്നത് നാളെ സമൂഹത്തിന്റെ മുന്നില് അവര് എന്തങ്കി മറുപടി പറയണോന്ന് വിചാരിച്ചിട്ടാണ് അവരങ്ങനെ പറയുന്നത് പക്ഷെ അവര് അവരുടെ മോളുടെ ജീവിതം ഭാവി നോക്കുക അല്ലെ മോളെ ജനുവിന ജീവിക്കുന്നന്ന് അല്ലെങ്കിൽ മോളുടെ ജീവിതം എല്ല അവർക്ക് അവിടെ പ്രധാനം
ആ ഞാനത് പറയാൻ വന്നൊരു കാര്യാ എല്ലാരും പേരൻസ് എല്ലാവാരരും മോളൊന്ന് അടങ് മോളൊരു പെൺകൊച്ചല്യോ നിനക്ക് ഭൂമിയോളം താഴാം പറ്റും മോളൊന്ന് അടങ്ങിയിരിക്ക് മോളൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാ തീരാവുന്ന പ്രശ്നമേ ഒള്ളൂ അവിടെ ഇങ്ങനെല്ലാം പിടിച്ച് നിക്ക് അങ്ങന പലതും പറഞ് നമ്മളെ അവ്ടങ് നിർത്താൻ നോ ക്കത്തേ ഒള്ളൂ പേരൻസ് ഒരിക്കലും സ്വന്തം വീട്ടിലോട്ട് വരാ അവര് സമ്മയ്ക്കത്തില്ല
അതുകൊണ്ട് തന്നെയാ കൂടുതല് ഈ ആത്മത്യ കേസുകൾ കാണിക്കുന്നെ ഇപ്പൊ തന്നെ എത്ര എത്ര ആത്മഹത്യകളാണ് നമ്മള് കേട്ടത് അതുകൊണ്ട് തന്നെ കൂടുതല് കാരണം ഇങ്ങനെ പേരൻസ് ഒക്കെപറയുമ്പോ അവർക്ക് അയ്ന് മാത്രം ചെല്ലാന്ന്ള്ളൊരു ഒര് നഷ്ടപ്പെടാണ് അവർക്ക് വീട്ടിലും അവർക്ക് വേറെവിടെ പോവാനൊ ഒരു സ്ഥലോം ഇല്ല അപ്പൊ പിന്നെ അവ മുന്നിലുള്ള ഏത് വഴിയും ആത്ഹത്യയാണ്ന്ന്ള്ളത് തിരഞ്ഞെടുക്ക അതാ കൂടുതൽ ആത്മഹത്യ നേരേ മറിച്ച് അത് വിട്ടാ കൊഴപ്പല്ല മോളേ നീ വാ നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട നീ അത് ആ ബന്ധം കളഞിട്ട് നീ വീട്ടിലോട്ട് വാ എന്ന് പറയാനുള്ളോരു മനസ്സ് കാണിച്ചീരു ന്നുണ്ടെങ്കില് ഈ പകുതി ആത്മഹത്യകളും നമുക്ക് കൊടു ആക്കൽ
ആ അതാണ് അത അതൊണ്ട് എന്താ സ്വന്തം മക്കളെ തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നു എന്ക്കോന്നു ഇപ്പം ഈ പേരൻസി നൊക്കെ കൊറെേ വാർത്തകളേ ട്ടോണ്ട് വിവേകം വെച്ച് തുടങ്ങി യന്നോന്നി ഇപ്പ അങ്ങനെ അധികം വാർത്തകളൊന്നും കേൾക്കാറില്ല പേരൻസ് എല്ലാം ക് ഉം മക്കളെ വീട്ടിലേക്ക് വരാ സ സമ്മതിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴത്തേത് പേരൻറ്സ് മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നുന്നു
എന്നാലും എല്ല എന്നാലും ഇപ്പൊ ഒരു പ്രായം കഴിയുമ്പോ ഇങ്ങനെ കല്യാണം കഴിച്ച് പോവ കല്യാണം കഴിച്ച ആ പ്രായമായി പ്രായം ഞാനിപ്പോ ഏതോ ഒരു വാർത്തൽ കണ്ടത് ആക്ച്വലി നമ്മള ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ഇരുപത്തിയെട്ട് വയസ്സിന് മുപ്പത്തിരണ്ട് വയസ് ആ ഒരു ഇടയ്ക്ക് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ കണ്ടത് കോമഡി ആയിട്ട് ക അവന് പഠച്ചു വിട്ടതാണോ അതോ സീരിയസ് ആയിട്ടാണോന്ന് എനിക്ക അറിയത്തില്ല ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു റീൽസ് കണ്ടതാണ് അപ്പൊ ആക്ച്വലി എനിക്കും തോന്നും അത് തന്നെയാണ് കാരണം ആ സമയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച കൂടി മെച്യൂരിറ്റി വരും നമ്മള് ആ രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കും മെച്യുവർഡ് ആയിട്ട് നമ്മള് ചിന്തിക്കും നമുക്ക് എന്തെങ്കിലും ഒരു വ ഒരു ഫോൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വന്ന കഴിഞ്ഞാൽ നമ്മ നമ്മളത് വളരെ മെച്ചതായിട്ടായിരിക്കും നമ്മൾ ആതിനൊണ്ട് അതിനോട് എന്താ പറയാ ഇടപെടുന്നത് അല്ലെങ്കിൽ ആ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ നോക്കുന്നത്. പക്ഷെ അല്ലാണ്ടുള്ള ഇപ്പന്നൊക്കെ പറഞ്ഞ അന്നെ നമ്മള് കണ്ടിട്ടില്ലേ പതിനെട്ട് വയസ്സ പിള്ളേരെ ഇരുപത് വയസ്സാക്കാകുമ്പോൾ കാത്ത് നി പിള്ളേരെ പിടിച്ചു കെട്ടിച്ചിട്ട്, ഇപ്പളും അതുണ്ട് ആക്ച്വലി
ആ എനിക്ക് തോന്നി ഇപ്പം മുസ്ലിംസിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എനിക്ക് രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ക്കെ അവരുടെക്കെ വയസ ന അവരുടെക്കെ അമ്മ അമ്മയ പതിനെട്ടാം വയസിലാണ് കെട്ടിച്ചത്. ഇപ്പൊ അവരെ അങ്ങനെ കെട്ടിക്കാൻ നിക്കാണ് കറക്റ്റ് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനെ വയസൊക്കെ ആകുമ്പോഴത്തേും കെട്ടു വിടും പോലും മുസ്ലിംസിനെയൊക്കെ കൂടുതൽ ഇവരെ ഇങ്ങനെ കെട്ടിച്ചു വിടാറുണ്ട്
ആ അതൊക്കെ ഭയങ്കരാണ് പക്ഷെ എനിക്ക് നല്ല ലൈഫ് നമുക്ക് വേണെന്നുണ്ടെങ്കിൽ അതിൽ ആക്ച്വലി സ്നേഹവും വിശ്വാസവും എല്ലാം വേണം അപ്പം പരസ് ബഹുമാനം അതാണ് ഏറ്റവും വലിയരു കാര്യം പരസ്പര ബഹുമാനവും പിന്നെ അഭിപ്രായ വ്യത്യസങ്ങളൊക്കെ ഉണ്ടാവും. അത് സമാധാനപരമായിട്ട് പരിഹരിക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അങ്ങനെയും നമ്മള് ചെയ്യണം. അതാണ് വേണ്ടത്
ഉം അതാ
ശെരിയാണ് പിന്നെ വിളി ക്കാവേ
ഓക്കെ ശരി